കേക്കാവോ
ആഹ് കേ ക്കാം എന്തുണ്ട് വിശേഷം.
സുഖായിട്ടിരിക്കുന്നു അവിടെ അവിടെ
ആഹ് സുഖം മഴയൊക്കെ ഉണ്ടായിരുന്നോ
ഇവിടെ ഇപ്പം മഴയില്ല മഴയൊക്കെ കുറഞ്ഞിരിക്കുവാണ് ഇനിയിപ്പം നാളത്തേക്കിന് വേണ്ടി സ്കൂൾ ഒക്കെ തുറക്കല്ലേ നാളത്തേക്കിന് വേണ്ടി വെച്ചേക്കുവാ
അതായിക്കും ഇന്ന് മഴ പെയ്യാതിരിക്കുന്ന നാളെ പകർ
ആഹ് ആഹ് നാളെ ഇനിയിപ്പ പിള്ളേ മഴ ഇനി വെയിറ്റ് ചെയ്യണ് അതുകൊണ്ട് പിന്നെ കുഴപ്പ ഇല്ല ഇന്നയിപ്പ അതുകൊണ്ട് ജോലിയൊക്കെ കൊറച്ചൊ കഴിഞ്ഞോ എല്ലാം ജോലിയൊക്കെ വീട്ടിലേ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ് വൈകിട്ട് പ്രത്യേകിച്ച് ജോലിയൊ
ആ കേക്കാവോ ആ അപ്പം പിന്നെ ആഹ് ആഹ് ചായൊക്കെ കുടിച്ചോ
ആഹ് ചായുടിക്കെ കഴിഞ് അവിടെ ഇരിക്ക്ന്ന ഉം പിന്നെ പെരുന്നാളും ഓണോനെ പെരുന്നാളൊക്കെ കഴിഞ്- ഓ വാവ് കളിക്ക്ന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ നമ്മ് ക്കോണവാ വരാനു
ആഹ് അത് അതേ അതെ പെരുന്നാൾ കഴിഞ് ഇനി അടു ത്തതിനീം എല്ലാർക്കും ആഘോഷിക്കാൻ പറ്റുന്നത് ഓണാണ് പണ്ട
ഓണം ഉം ആ ഒ പണ്ടത്തെ ഇപ്പൊ എന്തുവാടെ ഓണം പെരുന്നാളാ ന്നൊക്കെ പറഞ്ഞിട്ട് വല്യ ഒരു ഇതൊന്നുല്ല പണ്ട് നമ്മള് കാത്ത് കാത്ത് ഇരിക്കുവായിരുന്നല്ലേ ഇപ്പം നമുക്കൊക്കെ എല്ലാ ദിവസോ ഒരേ പൊ പോലാണെന്ന് തോന്നുന്നു പണ്ടൊന്നൊക്കെ വെച്ച ഒരു ഓണം വരു ഇപ്പയാരിക്ക ഓണക്കോടി എടു ന്നതിഇപ്പം എല്ലാ മാസവും ഡ്രെസ്സ് എടുപ്പെന്നെ എല്ലാർക്കും ആ ബർത്ത്ഡേ ഒരു കല്യാണം വന്നാലതിന് അവിടെ പോണങ്കി ഇതിന് ഇവിടെ പോണങ്കി ഈ സ്കൂളിലെ പരിപാടിക്ക്ന്നെ എത്രെണ്ണാ വാങ്ങിച്ചു കൂട്ടുന്നേ അതുകൊണ്ട് ഓണോ അങ്ങനെ കാത്ത് കാത്ത് ഇരി ഇപ്പൊന്നുല്ലല്ലേ ഓണത്തിന് വേണ്ടീട്ട് ഹലോ ഹലോ ഹലോ ഹലോ കേ എടക്ക് കേക്കുന്നില്ല സാറേഞ്ച്
ആഹ് ഇവിടെ ആ റേഞ്ചിന്റെ പ്രശ്നം മഴയുടെ ഒരു മൂടലുണ്ടിവിടെ അപ്പൊ അതിന്റെ ആണെന്ന് തോന്നുന്നു അപ്പൊ ആ മഴ മൂടാപ്പിന്റെ ആ അതോണ്ട് ചെറിയ ചെറിയ കാലാവസ്ഥ ചേഞ്ചായ് നിപ്പം വൈകിട്ട് മ് മിക്കവാറും തൊടങ്ങുവായിരിക്കും മഴ അതായിരിക്കും ആ അപ്പം പിന്നെ അങ്ങനെ സ്കൂള് ഓണത്തിന്റെ ഇതൊക്കെ ആവുമ്പോയ്ത്തേണ് പണ്ടൊക്കെ നല്ല രസായിര്ന്ന് പ്പം പിന്നെ സ്കൂൾആണെങ്കി ഹ പണ്ടൊക്കെന്ന് പറയുമ്പൊ പൂക്കള് പറി യ്ക്കാനും
അതാ പൂ പറിക്കാനെ നമ്മള് എവിടം വരെ പോയി കടേ ചെന്ന് ചൊട് പ പൂ ഇട്ടി ഇപ്പത്തെ പുള്ളേര് പൂ പറിക്കാനൊന്നും പോന്നതേയില്ല എന്റെ മമ്മു മോനായേല് ശ്‌ എരിയേ ആനെ പൂവറപ്പ് നൽ ക്യവിട്ന്ന് ആ കളർപൂ മേിടിച്ച ഇ കളർ പൂ മേിടി ച്യാണമ്പപർഞ് അങ്നെ നിക്കത്തേയൊള്ളൂ കൊറേ എലേയും പറിച്ച് വച്ച് എത്ത് പൂവെങ്ങും ഇല്ല സത്യം പർഞ്ഞാ ഏത് വീട്ട്ലുണ്ട് നമ്മടെക്കെ സമയത്തായ്ര്ന്നു ആഹ്
ആ പണ്ടൊക്കെ തൊടീലുകളൊക്കെ എർങ്യ തന്നെ നർച്ച് പൂക്കളാണ് നമുക്ക് ക്കു സ്കൂളേക്ക് കൊണ്ടോവാനും പിന്നെ വീട്ടിലിടാനും വീട്ടി പണ്ടൊക്കെ പത്തോസം അത്തപ്പൂക്കളൊക്കെ ഇട്ട് എല്ലാരും നല്ല ര്സമായിരിക്കുഅല്ലോ എല്ലാരും കൂടി പിന്നെ ഓണത്തിന്റെ ഉപ്പേരി വറക്കല് പിന്നെ അന്നൊക്കെന്ന് പർഞപൊ
ആഹ ഇപ്പം വറുപ്പൊന്നുല്ലല്ലേ പ്പ എല്ലാരും കടേന്ന് സാനങ്ങൾ വേടിക്കോന്ന് തോന്ന നമ്മടെ അയിരത്തായാലുവേ അവരെ ൻക്ക് പണ്ട് എ അ ഒരു സമയരുടക്ക് എല്ല സാനങ്ങളും വീട്ടിതന്നെ പൊരിക്ക ഒര് കേക് ക്കും ചിപ്സ് മിച്ചറും അതു ഇതു എല്ലാം പോയി സമുക്ക് തൈ പ്പ അവര് പാക്കറ്റ് വിതം വാങ്ങിച്ചു തരൊ ചെയ്യുന്നെ അവർക്കാർക്കു പ്പ സമയാ അവർക്കന്നല്ല നമ്മക്കും. ഇപ്പൊ സമയില്ല.
അതെ അതെ സമ ഇപ്പൊ എല്ലാരും ജോലി ആ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും തെരക് ക്ൾ ആണ് പിന്നെ ഓണ
സദ്യ സ ആ സദ്യ തന്നെ ബുക്ക് ഓഡർ യ്താ എ ത്രാണ്ട് മൂന്നോ നാലോ ഹൊ സൈസ് പായ്സം ഉൾ പടേ എലയുൾപ്പെടെയല്ലേ അവര് തരുന്നത് ഇത്ര വേർക്കന്ന് പറഞ്ഞാമതി ആ അരി അ അവിയല് ഏരിയണ്ട തോരനരിയണ്ട തേങ്ങതി ഇങ്ങണ്ട ഒന്നും വേണ്ട പായസം ഉൾപ്പെടെ കാഷങ് കൊടുത്താ മതി ഒരു കണക്കിന് നോക്കുമ്പോ അതായെളുപ്പം ആ എല്ലാരും വീട്ടില് നേരം വെൾത്ത് എണ്ണീച്ച് കുളിച്ച് ഒരുങ്ങിയിരുന്ന സെൽഫിയും ഫോട്ടോയും റീൽസും വീഡിയോയും എടുക്കുമ്പത്തേന് ഓർഡർ ചെയ്ത ഊണ് വീട്ടിലെത്തും പിന്നെ എന്തിനാ വെഷമിക്കുന്നേ എല്ലേ. ഹലോ. ഹലോ. ഹലോ.
ഹലൊ.
കേക്കുന്നില്ല ആരു
ആഹ് ഇപ്പൊ കേക് ഇപ്പോ
ആ ഞാൻ പറഞ്ഞേക്കെ കേട്ടോ?
പറയുന്ന കേട്ട് കേട്ട് കേട്ട് പണ്ട ത്തെ കാലം നമ്മ ഓണത്തിന്റെ കാര്യല്ലേ പ പറഞ്ഞോണ്ടി പിന്ന ആ അന്നൊക്കെയന്ന് പറയുമ്പോ നമ്മള് പണ്ടന്ന് പറയുമ്പോ പിന്നെ എന്ത ഫോണും കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ എല്ലാര് ഒര് ഓണം ആവാനെല്ലാം കാത്തിരിക്കും എല്ലാരും ഒ ഒരുമിച്ച് കൂടാനും എക്കെ ഇപ്പോഴന്ന് പറയുമ്പോ എല്ലാരും ഫോൺ വഴി അങ്ങോട്ടും ഇങ്ങോ ണ്ട് വീഡിയോ കോള് വിളിക്ക സംസാരിക്കുക പിന്നെ സദ്യ ഓർഡർ ചെയ്യുക കഴിക്കുക ഇതൊക്കെയല്ല പണ്ട് എല്ലാവരും കൂടെ ചെയ്തന്നു. ഉപ്പരി വറക്കുന്നെ അല്ലെ അത്തപൂ പിന്നെ പലതരം കളികള് ഇപ്പൊ പിന്നെ സ്കൂളുകളൊക്കെ മാ അത്ര അല്ലേ ഉള്ളൂ എല്ലാ കളികളും എക്കെ ആയി ട്ടുള്ളത് പണ്ടെന്ന് പറയുമ്പ കുട്ടികളെല്ലാം കൂടെ ചേർന്ന് നല്ല രസായിരിക്കും എല്ലാരൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷായിരിക്കും പിന്നെ വൈകുന്നേരം സിനമയൊക്കെ പുതിയതൊക്കെ വെച്ച് കണ്ട് ണ്ട്
ആഹ അതൊക്കെ ഒരു കാലവല്ലേ
ക്കെന്ന് പറഞ്ഞ പക്ഷെ അതൊക്കെ ഒരു ആ പണ്ടത്തെ കാലമാണെന്ന് ഒന്നുടെ രസംന്ന് തോന്നുന്നു ഇപ്പോഴത്തെ വെച്ച് നോക്കും
ആന്ന് ഇപ്പഴത്തെ പിള്ളേർക്കൊന്നും ഒന്ന് എല്ലാ എണ്ണോം ഫോണും കൊണ്ട് അവിടെ ഇവിടെ ഓരോ നാല് പേര് ഒരു വീട്ടിലുണ്ടെങ്കിൽ നാലെണ്ണത്തിന്റെലും ഓരോഫോണ് കൊണ്ട് കട്ടിലും അങ്ങ് കമന്ന് കിട അവർക്ക് ആർക്കും പോറലോ മായിട്ട് യാതാലൊര് ഒരു ബന്ധ പൂവാത്ത പൂക്കൾ എന്ത്വാന്ന് വെച്ച് അതറിഞ്ഞുട അത് എാന്തുന്നച്ച ഉപ്പേരി എന്താന്ന് വച്ച കൂടി അവർക്ക് അറിഞ്ഞൂടാന്ന് തോ
അതെ ഇപ്പഴത്തെ പിള്ളേർക്കന്ന് പറയുമ്പം എല്ലാവാരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഫുഡ
ആന്ന് ആ അവര് അവര് അവിടുന്ന് ഇവിടുന്ന് ഫോണും കൊണ്ട് ആന്ന് ആന്ന് നമ്മള് പൊതുവെ കാണുന്ന കാര്യമല്ലേ അവര് ഒരുമിച്ച് കളിക്കുന്നില് ഫോണിനകത്ത് അതേ സമയം ഗെയിം കളിക്കും ഒരുമിച്ച് ഒരുമിച്ചുള്ള ഗെയിം ഉണ്ടല്ലോ അത്
ആ കച്ച് കൊണ്ടരി ആരും അങ്ങോട്ട ഇങ്ങട്ട പരസ്പരം മിണ് അത പറയുമ്പോൾ നമ്മള്ക്ക് ഒരു വ ക കഴി ഓടി വരിയരോട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കളിക്കാനും പലതര കളികള് അന്നെക്കെപറുയുമ്പം കൂടുതലും ആ പലതരം അക്ക്കളി അങ്ങനെയുള്ള ഓടിപിടിക്കല് ഇ ല്ലായിരുന്നോ കളിക്കുന്നതൊക് കൂടുതൽ അപ്പം എല് അപ്പം അതെക്കെ ഒരു രസമാണ് പിന്നെ എന്നങ്കില് ഒക് വൈകുന്നരം സ്കൂൾ വിട്ടകഴിഞ്ഞ് നലു മണിക്ക് തന്നേ സ്കൂൾ വിട്ടാ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ചായ കുടിച്ച് കളിക്കാനോടും പിന്നെ ആറമ ണിയാകും വീട്ടിൽ കയറണ എന്നുണ്ടെങ്കിൽ
ആ ഹോം വർക്ക് എഴുതലായി അ് അ് ഹോം വർക്ക് എഴുതണം പിന്നെ നേരം വെ സ്കൂളിൽ പോണം
അന്നന്ന് പറയുമ്പോ ഫോണൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മള്- ഇരുന്ന് ഒന്നെങ്കില് അമ്മൂമ്മമാർ പറയുന്ന കഥയൊക്കെ കേട്ട് ഇരിക്കും പിന്നെ പഠിക്കാനൊക്കെ മടി ആരിക്കും പിന്നെയെന്തങ്കിലുമൊക്കെ നോക്കി ഇരുന്നിട്ട് എന്തെങ്കില വൈകിട്ട് ആവാനായിരിക്കും
മലയാളം മലയാള മലയാളസെക്കൻഡ് മലയാള സെക്കൻഡ് തന്നെ എടുത്ത് രണ്ട് മൂന്ന് മട്ടം വായിക്കും-
അതെ അതെ മല അത് ശെരിയാ മലയാളണ് കൂടുതൽ എടുത്ത് വായിക്കുന്നത് പിന്നെ ഹോം സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കും വല്ല ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടോന്ന് നോക്കുന്നു പിന്നെ മാക്സിന്റെ കാര്യത്തി- ടെൻഷന മാക് ടെ ആരും പേടി വരും എന്താവും ഏതാവും ഹോംവർക്ക് ക്ക് എല്ലാം ഉണ്ടെങ്കി അടി കിട്ടു കിട്ടോന്നുള്ള പേടികളും ഒക്കെയായിരി ക്കും കൂടുതൽ അതൊക്കെയായിരുന്നു പണ്ടത്തെ കാലം പിന്നെ എന്തെങ്കിലൊ
അതല്ലെ ഫസ്റ്റ് പീരീഡ് ഫസ്റ്റ് ഫസ്റ്റ് പീരീഡ് മാത്‌സ് ഒക്കെ- ക്കെ ആണെങ്കി നമ്മള് നേ ഹോംവർക്ക് ഉള്ള ദിവസാണെങ്കി നേരത്തെ ചെല്ലും സ്കൂള്- തുറക്കുന്നതിന് മുമ്പ് ചെല്ലു അവിടെ ഹോംവർക്ക് എഴുതാൻ വേണ്ടിട്ട് അതല്ലെങ്കിൽ എപ്പ പറണ്ട്യ
അതെല്ലേ അന്നൊക്കെന്നു പറയുമ്പോ ലേബറി ലബറിൻഡ്യയും ഗൈഡും ഒക്കെ ആയിരുന്നല്ലോ ഇപ്പഴല്ലേ ഫോണ് അന്നൊക്കെ ലേബറിൻഡൃക്കെ ആരുടെലും ഒരാളുടെ കയ്യിലൊക്കെ കാണുവുള്ളൂ പിന്ന അവ പുറകേന്ന് മേടിച്ചിട്ട് പെട്ടെന്ന് എഴുത്താണ് ഹിഹി
കടകളിലായിരിക്കും നേരത്തെ ലേബറിൻഡ്യ വരുന്നത് ചില കടകളില് പതുക്കെ പതുക്കെല്ലേ വരത്തോ - സ്കൂളിന്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിലായിരിക്കും ഫസ്റ്റ്- വരു. ആരെങ്കിലും എടാ കിട്ടിയോ ലേബറിൻഡ്യ കിട്ട് ലേബർ ലേബറിൻഡ്യ കിട്ടിയവര് ഹോംവർക്ക് എഴുതി കൊണ്ട് വെരുവേ കിട്ടാത്തവര് രാവിലെ ചെല്ലും എഴുതിക്കൊണ്ട് വാന്നു. ഫോണൊണ്ടോ നമുക്ക് മെസ്സേജ് അയച്ച് ഫോട്ടോ എടുത്തിട്ട് തരാന്. വേണം അയ്യോ ഓള് ചെന്നൊർ അതാ എ റോഡി നിക്കാൻ പറയാം അവടെ നിക്കണേ അവടെ എഴുതിയിട്ട് അകത്തോട്ട് കേയറാവുള്ളെ അവിടെ കൊണ്ടുവന്ന് എഴുതി ഒരാൾ കണ്ടാ പറഞ്ഞ് കൊടുക്കത്തില്ലേ പിള്ളാര്
അതെ ചെല പിള്ളാരാണെങ്കി പറഞ്ഞു കൊടുക്കും പിന്നെ നമുക്ക് അതോർത്ത് ടെൻഷനാ ഹ ഹാ
പിന്നെ ചെലപ്പോ ഇതെങ്ങനാ ചെയ്തേ ന്നുള്ളത് ചെയ്യിപ്പിക്കും അയ്യോ ടെൻഷൻ അടിച്ച് മരിച്ച ദിവസങ്ങളാര്ന്ന്.
അതെ അതെ ഇത് അതൊക്കെ ഇനി ഒരിക്കലും ഇനിയിപ്പ ഇപ്പൊഴത്തെ പിള്ളേർ പ്പോ ഫോൺ ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പഴ്ത്തേക്കിന്.
ഇപ്പോ ഓന്ന് കൊറെ എ ഐയും ജമിനിയും മെറ്റായും എഐയ്യും ഇവിടെ പുള്ള മോനൊക്കെ ഇവിടെ ചോയിക്കുന്ന കേക്കാം. ഹലോ ജമിനി അതെങ്ങനാ ഇതെങ്ങനാ അപ്പ ജ ജമിനി ഇങ്ങന. പറഞ്ഞു കൊടുക്കുംന്നല്ല പച്ചമലയാളത്തി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഉ നമ്മളൊക്കെ നൂറ് സംശയങ്ങളേർത്തപാട് ഫോണ് ആ ഇനിയുള്ള കാലഘട്ടത്തി ഫോണൊഴിച്ചുകൂടാൻ പറ്റാത്ത ട്ട് ഒരിതായിട്ട് മാറും അമ്മക്കൊക്കെങ്ങനെ പറയാനേ പറ്റു ങ്ങളന്ന് അത് ഉപയോഗിച്ചില്ലല്ലോ ഉപയോഗിച്ചില്ലല്ലോ പുള്ളാരടുത്തത് മാറ്റി. റ്റി വൈ അതും അങ്ങനെ ചെയ്യ് ഇങ്ങനെ അവര് കേൾക്കത്തില്ല അവർക്ക് ഫോണില്ലാത്ത ഒരു നിമിഷം പോലുംല്ല
പറ്റത്തില്ല നമ്മളൊക്കെ ഫോണൊക്കെ ഫോണൊക്കെ കാണുന്നത് ചെലപ്പോ കോളേജ് ടൈമൊക്കെയ സമയത്താണ് നമ്മൾ കൂടുതലും
പിന്നെ എനിക്ക് ഫോൺ കിട്ടിയന്ന് പറഞ്ഞാ എനിക്ക് കല്യാണം കല്യാണം കഴിഞ്ഞ് എൻ്റെ മോൻ മൂന്ന് വയസ് മൂന്ന് വയസിന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഫോൺ വാങ്ങിച്ചന്നത്. ഉം മോന്പ്പ ദേ അഞ്ചാംക്ലാ ലായി
ആ അതെ ആ ഇപ്പം പിന്നെ കുഞ്ഞുങ്ങളെ ഇപ്പം ജനിച്ചടൊനെ ആണ പിള്ളേർക്ക് വരെ ഫോൺ കയി
ആഹ് ആ കല്യാണ സമയത്ത് മറ്റേ നോക്കിയാടെ മറ്റേ ടച്ച് ഫോണില്ലേ കല്യാണത്തിന് നോക്കിയാടെ ടച്ച് ഫോണായിര്ന്ന്. അന്നൊക്കെ ഈ ഫോണൊക്കെ എറങ്ങുന്നേ ഒള്ളൂ അല്ല ടച്ച് ഫോണല്ലാ നോക്കിയാടെ കീപാഡ് അയ്യോ അത് കളിച്ച് കളിച്ച്. കളിച്ച് കളിച്ച് മരിച്ച് അതൊക്കെ ഒരു കാലം ഇപ്പഴ്ത്തെ പിള്ളാർക്ക് അതെങ്ങാനും പറഞ്ഞാ മനസിലാവോ മ്മ്
ഇപ്പോഴും ഒരു മെ അങ്ങനെ അതായിരുന്നു നോ കേക്കാത്തിക്കോടെ ചെറിയൊര വെഷ
മെസ്സേജിന് നമ്മള് അഡീഷണ നൂറ് നൂറ് നൂറ് മെസ്സേജിന ദെവസത്തേക്ക് എത്രാണ്ട് രൂപ വെച്ച് റീചാജ് ചെയ്യൻ- ണ്ടായോ നൂറ് മെസേജ് കഴിഞ്ഞാ പിന്നെ അതും തീർന്ന്- ഉം ഒന്നും പറയണ്ട അതെക്കെ ഇപ്പം ഇപ്പൊ അൺലിമിറ്റഡ് നെറ്റ് അൺലിമിറ്റഡ് കാള്- ആ അൺലിമിറ്റഡ് കാളും അൺലിമിറ്റഡ് നെറ്റും എല്ലാണ്ടല്ലോ ഇപ്പഴത്തെപുള്ളാരൊക്കേ പാ- ഒര്കണക്കിന് നമ്മുടെയൊക്കെ കാലഘട്ടവായിരുന്നു നല്ലതല്ലേ?
അതെ അതെ എല്ലാംകൊണ്ടും നല്ലൊരു കാലഘട്ടായിരുന്നു അന്നൊക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും- മിണ്ടുന്നു എടുക്കുന്നു ഇപ്പം ഫോൺ വഴിയല്ലേ എല്ലാരും കമ്മ്യൂണിക്കേഷനൊക്കേ ഉം എങ്കി ശെരിയടാ ശെരി ഓ ഉം ഉം ആ ശെരി ശെരി ഓക്കെ ഉം